ഹലോ
ആഹ് ഹലോ കേക്കില്ലേ
ആഹ് കേൾക്ന്ന്ണ്ട്
എന്തൊക്കാണ് വർത്താനം
നല്ല വിശേഷം അങ്ങനെ പോവുന്ന്
ആഹ് ആഹ്
എന്താ അവ്ടെ
ഇവിടിം നല്ലെന്നെ ഇല്ല ചായുട്ച്ട്ടൊന്നുല്ല
ഉം ഇല്ല ആഹ് ചെറ്തായിട്ട് മോനെ ഇനി വന്നപ്പോ ഓന്റെ കൂടെ ചെറ്തായിട്ട് കുടിച്ച് പിന്നെ മയൊകൺ ആഹ് മോന്ണ്ട് അംഗലവാടി വിട്
മയല്ല ഇപ്പം കൊർച് ചെർതായിട്ട് വെയിലാണ് രാവിലൊകെ നല്ല മയ്
ഇന്ന് വയ് ആഹ് ആഹ് ഇപം വെയ് ഇവടിം അങ്ങൻ തന്നേണ് ഇപ്പൊ വെയിലാണ് ഉച്ചൻ്റേഷം വെയിലാണ് രാവിലെ മയണ്ടായീനി ഇന്നലൊകെ നല്ല മയേനി
ഉം ഉം പിന്നവടെ എട്ത്താണോ നെയ്സറി
ആഹ് കൊർച്ച് പോണം നടക്കാനക്കെ ഞാൻ വാ വണ്ടി പോ ഓട്ടോണ്ട് വണ്ടി വരെ പോകും കുറച്ച് കൂടുതലില്ല എന്നാലും കൊറച്ച് എന്താണ് നടന്നു പോകുമ്പോ കുറച്ച് തോന്നും
നിങ്ങള് കൊണ്ടയാ ആക്കലായിക്കും
ആഹ് ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എ കൊണ്ടോയ്യാക്കും എന്താ പിന്നെ ഫ്രീ ടൈം ആണോ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞു ഉം
യ്ക്കാണെ അപ്പൊ
ഏഹ് പഠിക്ക ആഹ് അപ്പൊ ഫ്രീയാ
കഴിഞ്ഞ എന്തെങ്കില പോസ് എടുക്കണം എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുണ് അപ്പോ ഇപ്പ വീട്ടിൽ നിന്നിട്ട് മടിയാവ ക്ലാസിൽ പോവാനേ
ആഹ് ഉം കുറച്ചായി ണ്ടാവലേ ലീവ് എടുത്തിക്കണ
ആഹ് ഡിഗ്രി കഴി ഇപ്പ രണ്ടസ കോഴ്സിന് ചേരണം
ആഹ് ഉം ഉം ഉം
അങ്ങനെ
പിന്നെ ഏഹ് അത് ശരി
എങ്ങ ഫുഡൊക്കെ
പിന്നെ ഉച്ചക്ക് ബീഫ് കറിയും നെയ്യ്ച്ചോറും ഉണ്ടാക്കി ഉം അവി അവിടെ എന്തേന് രാത്രി കറി ഒരു എന്തെങ്കിലും ഉണ്ടാക്കണം ഞാന് ന്നലത്ത് തൊപ്പിച്ചതായിരുന്നു ഒന്ന് ഉച്ചക്ക് അപ്പൊ മക്കളൊന്നുമല്ലേന ഞാൻ മാത്രേ ഉള്ളേനി ഉച്ചക്ക് അപ്പൊ ഇന്നീ രാത്രിയക്ക് എന്തെങ്കിലും വേണം കറിയുണ്ട് ഉം ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം
ഉം ഉം അങ്ങനെ
പിന്നെ ഉം ചക്ക കൂട്ടാനൊക്കെ ഉണ്ട് പക്ഷെ മക്കൾക്ക് ഇപ്പ അതൊന്നും പച്ചുണ്ടാവൂല്ല
ഉം മക്കക്ക് അതൊന്നും പറ്റൂലല്ലേ
ഉം ഉം അവിടെ ചക്കൊക്കെ ഉണ്ടോ നിങ്ങടെ നാട്ടിലൊക്കെ
ഓ അവിടെ ഇന്നാലെ മിനഞ്ഞാന്നൊക്കെ ചക്കേന് മെനഞ്ഞാന്ന് ഇപ്പം ഞാൻ ചക്ക പൊരി പൊരി
ഏഹ് ആഹ് ശരി ഇപ്പൊ ഇതിന്റെ സീസൺ ആണല്ലല്ലേ മഴ
ഉം ഇപ്പൊ ചക്കന്റെ സീസണാണല്ലോ
ഉം ഉം വീട്ടിലക്കണ്ടോ മാങ്ങ ഒക്കെ സ്വന്തം വീട്ടിലന്നെ ഉണ്ടോ ചക്ക മാങ്ങ അങ്ങനെയൊക്കെ തൊടിയിലുണ്ടോ
ചക്കൊക്കെ ഇവിടുണ്ട് ഇവിടണ്ട് അടുത്ത് ഇവിടുന്നൊക്കെ കിട്ടും അതെടുത്തുണ്ടോണ്ട് വന്ന് അങ്ങനെ ചക്കപ്പൊരി ഒക്കെ ഉണ്ട
ഉം വേറെ പിന്നെന്താ എന്തേ ഒഴിവ് സമയത്തൊക്കെ വേറെന്ത പരി ആഹ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ തറവാട്ടിലുണ്ട് അവിടുന്ന് ഇപ്പൊ കൊണ്ടുവരും അവിടെണ്ട് ഇഷ്ടംപോലുണ്ട് ഉം ഞങ്ങള് തൊ ഉം ഇന്റെ ഞങ്ങള് ഞങ്ങള് ല്ല തറവാട്ടീന്ന് തന്നെ ഞങ്ങള് തറവാട്ടീന്ന് തന്നെ കൊണ്ടുവരും അത് ചക്കയും പിന്നെ മാങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ മാങ്ങ ഈ മഴേന്റെ മുമ്പനെ കഴിഞ്ഞിട്ടോ ഏപ്രിൽ മെയ് ആ മാസക്കാലത്ത് ഒക്കെ കഴിഞ്ഞു ഉം
ങ്ങനെ
പിന്നെ വേറെന്തും ചെയ്യ്ണ്ടോ തയ്യലോ വേറന്തെങ്കിലും പോയ്സുകളൊന്ന എന്തെങ്കിലും ആയിട്ട്
അങ്ങനൊ എക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് എട്ക്കണംന്ന് വിചാരിച്ച്അങ്ങനെ നല്ല ന്തെങ്കിലും കോഴ്സ്. ആണെങ്കി എട്ക്കണം
ആഹ് ആഹ് ആഹ് ഊം ഞ്യാന് അല്ലഅങ്ങനെ ബിസ്നസായിട്ടൊന്നുല്ല. നമ്മളെ സ്വന്താവശ്യങ്ങൾക്കൊക്കെ ചെയ്യും. ഇന്റെ മക്കൾതൊ എഹ് ചെറുതായിട്ടൊക്കെ ചെയ്യും. വെല്ലാതെ പൊർ പൊർത്ത്ക്ക് അടിച്ച് കൊടുക്കാനുല്ല മം
അങ്ങനെഅടിച്ച്കൊടുത്തൂടെ ഒരു വരുമാനാവ്വാല്ലോ?
ആഹ് ആ ഓ ചിന്തിക്കല്ണ്ട് പ്പൊക്കെക്ഷെ അത്രക്കട് കൊടുക്കുമ്പോ അയ് നൻ സരിച്ച്ള്ളേത്. കോളിറ്റി ആവണല്ലോ ഞാനങ്ങനെ പൊർത്ത് പോയി പഠി പക്ഷെ അങ്ങനെട്തായിട്ട് എക്സ്പീരിയൻസ് കൊറവാണ് ഞാ വെളുതായിട്ട്ള്ളതങ്ങനെ അടി അടിക്കൊള്ളൂ പിന്നെന്നാ
ല്ലാതെ വേറെരാൾക്ക്‌ കൊടുക്കുമ്പോ അയ്നൻസരിച്ചുള്ളരുത് വാണല്ലോ.
അതെ ഉം വൃത്തിയാവണല്ലൊ
ആഹ് വൃത്യാവണല്ലോ. പിന്നെ പിന്നെന്താ വൈകുന്നേരം ചായക്ക്‌കൊടിക്കല് ല്ലേ
ഇല്ല ചായങ്ങനെ കുടിക്കേൽല്ല ചായനോട് വെല്ല്യതാല്പര്യല്ല. ഇങ്ങളെന്താ ചായൊക്ക്‌ കടി ണ്ടാക്കല്ണ്ടോ
ഞാന് ഇങ്ങനെ സ്ഥിരായിട്ട് ഇണ്ടാക്കൂല എട്ക്കൊക്കെണ്ടാക്കും മക്കൾക്ക് ചെൽ പ്പങ്ങനെഓരോ ഇത് വാഡ്യേരും സ്ഥിരായിട്ട്ണ്ടാക്കൽല്ല്യ. ഇടക്കൊക്കങ്ങനെ എന്തെങ്കിലു
എന്താണ്ടാക്കല്.
എന്തെങ്കിലും ബ്രെഡോ പഴോ അല്ലെങ്കി അപ്പങ്ങളോ അല്ലെങ്കി പഴം കൊണ്ടന്തെങ്കിലും അങ്ങനെ പഴം പൊരിയോ അങ്ങനെ എന്തെങ്കിലൊക്കആയിട്ട് മക്കക്ക് എന്തെങ്കിലും ഇഷ്ടത്തിന് എടക്ക്‌ങ്ങനെ മോളൊക്കെ പറയു എന്തുണ്ടാക്കുന്നില്ല്യാന്ന് പറഞ്ഞ അപ്പ ണ്ടാക്ക്‌കൊടുക്കും. ചെൽപ്പ വാങ്ങും ഓരോന്നൊക്കെ വാങ്ങും നൈസറിയ്ട്ട്. ആഹ് നഴ്സറിട്ട് പോരുമ്പോക്കൊരോ ഓരോന്ന് വാങ്ങും അങ്ങന അത് ചെയ്യും ചെൽപ്പോന്തെങ്കിലും അപ്പങ്ങള് ആയിട്ട് ങ്ങനൊക്കെ
ഉം ഉം
ഉം പിന്നന്താ വീട്ടിലൊക്കെ വൊ ആൾ വേറെ ആൾക്കാരൊക്കെല്ലേ ഇമ്മിഇപ്പി ഒക്കല്ലേ?
ഓ എല്ലാരുംണ്ട് ഔടല്ലേ.
ഉം ആഹ് ഉണ്ട് പിന്നെ പിന്നെന്താ വീട്ട്ലെന്താ കൃഷികളൊക്കെ ഏ
അവിടെണ്ടോ എല്ലാരുംന്ന് വെച്ച
ഇല്ല ഇപ്പൊ ഇവടെ ഞാനുന്റെമോനേ ഒള്ളൂ ഒരുവ്യൂ ആഹ് മോനു മോള് വന്ന്ട്ട്ല്ല്യാ മോന്പ്പ ഞാ അംഗലവാടിട്ട് വന്ന്ണ് പ വേറാരുല്ല ഇപ്പവ്ട വേറാരുല്ല് ആഹ് വന്നിട്ടില്ല എത്തിട്ടില്ല ഉം.
പ്പെ എത്ര ക്ലാസ്സ്ലാ?
ഏഹ്, ഒളാർല യു പില. പിന്നെ പിന്നെന്താ വീട്ടിലെന്താ കൃഷികൾ അങ്ങനെ അതൊക്കെ ഇണ്ടോ?
കൃഷിന
ഊം
അവടെണ്ടോ?
ഇല്ല വടെങ്ങനൊന്നുല്ല ഞമ്മള് ചെറുതായിട്ട്ങ്ങനെ മുളക്, കറിവേപ്പിലാ അങ്ങൻത്തെ ന്തെങ്കിലൊക്കെ അങ്ങൻത്തെ ചെറി ചെറിയ തൊക്കെ നമ്മളങ്ങന അല്ലാത്ത കാര്യായിട്ടൊന്നുല്ല. ഉം. പിന്ന നിയമ്മാരു അനിയത്ത്യളൊക്കെല്ലേ?
ത്താത്തെ
ഏഹ് താത്തെയാ ഉം
ത്താത്ത ഉം കല്യാണ
ഉം എ ആഹ് വെരലില്ലേ?
ഓഹ് വെരലൊക്കെണ്ട്
ഉം ഉം പിന്നെന്തൊക്കെയാ? ഊം. എന്തേനിന്നുച്ചക്ക് ഫുഡ്ഡ്?
ച്ചക്ക് സാദാ ചോറും മീങ്കറിയു പെഷ്യലായിട്ടൊന്നുല്ല പിന്നെ ഉപേര്യും മീൻ പൊരിച്ചതും അതൊക്കെ
ഏഹ് ഏ ആഹ് ആഹ് ത്ണ്ടാക്കോ സ്വന്തായിട്ട് ണ്ടാക്കോ അതോ മ്മേ? ആരാണ്ടാക്കാ?
മ്മാ ണ്ടാക്കല് ഹ് മടിയല്ലെപ്പൾ ക്കാന
ഊം സഹായിക്കല്ലേ മ്മനെ?
ഓഹ് സഹായിക്കൊക്കണ്ട്
ഊം എന്തെങ്കിലും അറിയോ ഉം സ് സ്പെഷ്യലായിട്ടന്തെങ്കിലും ണ്ടാക്കാനറിയോ?
ണ്ടാക്കാൻക്കറിയ ക്ഷെ ണ്ടാക്കൂല അതാണ്
ഊം യൂടൂബൊക്ക ണ്ടല്ലൊ പ്പ പ്രസ് നംല്ലല്ലോ അയ്ല് നോക്കി ങ്ങനെണ്ടാക്കിയാ മതിയല്ലോ യെൻ
ഉമ്മായുടെ മൂക്കാണെങ്കില്
അ ആഹ് അ ഉം ഊം പിന്നമ്മ ണ്ടാവുമ്പം മ്മ ഒയിഞ്ഞ് തെരണ്ടാവൂലല്ലേ? ഹ് ഹ് ഉം പിന്നെന്താ പടിച്ച് വെച്ചാ എപ്പളങ്കി ലൊക്കെ പയോഗിക്കാ ഹ ഹ ആവശ്യണ്ടാകുമ്പോ പയോഗിക്കാ ഇല്ലെങ്കി ഉപയോഗിക്കാത ക്ക അ ഊം
മടിയാണല്ലോപ്പെല്ലാര്ക്കു ണ്ടാക്കാനൊക്
ഊം. അതെന്നെ എല്ലത്തിനും മടിഎന്നെ എല്ലാർക്കു മൊത്തത്തില്
ങ്ങടെ വിടെ ങ്ങള് ണ്ടാക്കല
ആഹ് വടെ ഞാനെന്ന ണ്ടാക്കാ ഞാനെന്നെ ള്ളു കാര്യായിറ്റ് ണ്ടാക്കണ് ള്ളെ പിന്നെ കല്യാണയി ഞ്ഞാ പിന്നു ത്തരവായിത്തായില്ലേ ഹെ മക്കള് ഞമ്മള് ണ്ടാക്കിയാലല്ലേ മക്കക്ക് ത് ന്നാ കയ്യുള്ളു. ഹ് ത്‌ന്നാം കയുള്ളൂ ഉം ഉ ഊം പീന്നെ പിന്നെന്താ? ന്നൊര് ‌ വെളിച്ചണ്ട്ല്ലേ. നല്ല വെയില് വടൊക്കെ
രാവിലെ മഴ ഇണ്ടേനോ എവിടെണഞ്ഞോ
ആഹ് രാവിലെ ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പ നല്ല വൃത്തിണ്ട് മുറ്റൊക്കെ വെയില മഴായാല പുറ ത്രങ്ങാ കൈയൂല്ലല്ലോ ഉം
ന്തേ വാല അടുക്കല്ലോ
കൊത്ക് ശല് ഉം എന്നാ ഓക്കെ ടൈം ആയില്ലോ ക്കെ എന്നാല്
ആയിക്കോട്ടെ ശരി
ആഹ ആഹ ശരി